ആഹ്
ആഹ് സുഖാണ് അവിടെ സുഖല്ലേ
അതെ സുഖം സുഖം
കെട്ക്കാൻ ടൈം ആവുണല്ലൊള്ളൂ എട്ടെട്ടര ഒമ്പത് മണിയൊക്കാവും കഴിക്കാൻ ഉം അവിടെ നേരത്തെ കഴിക്കോ ഇവിടെ ബീഫും രസും
ബീഫ്കറി തന്നെ ഉണ്ടാക്കോ
ആഹ് ബീഫ് വര്ട്ടിക്കാ ആഹ് അതൊക്കെണ്ടാക്കും ആഹ് ബീഫ് ബിരിയാണി നെയ്ച്ചൂറ് അങ്ങനെയുള്ളതൊന്നും ല അഹ് അതൊക്കെ ഒറ്റപ്പണിയല്ലേ ത്‌ ഒന്ന് പോയാ മൊത്തത്ത് പോവൂലേ
അഹ് ഒണ്ടാക്കിയിട്ടില്ലേ ഇതുവരെ
ഇല്ല അത് പേടിച്ചിട്ടാ അഹ്ണ്ടാക്കൂല
യൂട്യൂബിലുണ്ടല്ലോ ഞാൻ അത് നോക്കിയാണ് ഉണ്ടാക്കുന്നെ നമ്മള് വീട്ടിലുള്ളവർക്ക് കഴിക്കാനായോണ്ട് കൊഴപ്പഇല്ലല്ലോ
ഉം ഒറ്റക്കാണെങ്കിലൊക്കെ ണ്ടാക്കിയോക്ക എല്ലാരുംണ്ടാവുമ്പൊരു പേടിയാ ഉം വിപ്പി ഉമ്മീം
ഓക്കെ നോക്കും
ഏഹ് ഒന്ന് പോയാല് മൊത്തത്ത് കേക്കുവേ എന്ക്ക് പേടിയ ആഹ് ഞാനൊക്കെ ആക്കി വെക്കും ഇമ്മ ഇണ്ടാക്കും. ഇല്ല ഇന്ന് അങ്ങനെ മഴയൊന്നും പെയ്തിട്ട് ല്ല രാവിലെ ഒന്ന് ചാറിയെതാ
ആണോ? ഉം
ആഹ് പിന്നെ മഴ ഇങ്ങളെല്ലാം കുക്ക് ചെയ്യോ?
അതെ അതെ കുക്കെയ്യും ബിരിയാണി അങ്ങനൊന്നും ബിരിയാണി അങ്ങ നെന്നും ഒണ്ടാക്കാറില്ല അത്യാവിശ്യം അറിയാം
ആഹ് ഞാനും അതാണ് ഐമക്ക് നോക്കാറുല്ല പേടിച്ചിട്ട് പക്ഷേ അയ്ക്ക്ള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കും എല്ലാതും ഇന്നെട്ട് ഇമ്മണ്ടാക്കും ഉം ഇന്ന്ട്ട് എന്താ പണിയിപ്പൊ?
ഇപ്പൊ ഇവിടെയിരിക്ക്ന്ന് ഏഹ് ചക്കയെക്കെ ചക്കയെക്കെ കിട്ടുവോ? ചക്കയെക്കെ കി
ആഹ് ചക്ക ഇവടെ പ്ലാവ്ണ്ട് അയ്മെ കൊറച്ചൊക്കെ ഇണ്ടായി പിന്നെ അതൊക്കെ അങ്ങനെ പോയി ഇപ്പൊ ഈ മഴ ആയോണ്ട് പഴുക്കുമ്പോ തന്നെ ഈ വെള്ളം എറങ്ങിയിട്ട് ആഹ്
വീട്ടിലുണ്ടോ? ആഹ് ആഹ് ആഹ്
വീട്ടില്ണ്ട് ചക്കിം പിന്നെ മാങ്ങമ്മെ അഞ്ചെണ്ണം ഇണ്ടായി ഇല്ല ഒന്ന് അയ്മെ ആകെ അഞ്ചാറണ്ണണ്ടായി അതന്നെ
എന്ത് മാങ്ങയാ?
വെള്ള മൂവാണ്ടെനേ
ആഹ് ആഹ്
ഇപ്രാവിശ്യം പിന്നെ ചക്കിം മാങ്ങിയൊക്കെ എല്ലായിടത്തും ഉണ്ടാക്കില്ലേ ആഹ് അച്ചാറൊക്കെ ഇടും അച്ചാറ് ഞാൻ മാത്രേ കൂട്ടൊള്ളൂ
ആണോ? മാങ്ങ അച്ചാറാണോ ഏറ്റുയിഷ്ടം?
ആഹ് മാങ്ങച്ചാ
എല്ലാർക്കും അതല്ലേ മാങ്ങയാണ്
ആഹ്
അച്ചാറും ഇടാറില്ലേ അതോ അമ്മയാണോ?
അല്ല അച്ചാറ്ടും അതാ ഓല്ക്കാർകും അച്ചാറൊന്നും അങ്ങനെ വല്ല്യ ഇഷ്ട്ടല്ല. ഞാനാണ് മെയിനായിട്ട് തിന്ന അച്ചാറ് ഞാൻ വെറുതെയിരിക്കുമ്പളും അങ്ങനെ കോരി തിന്നും. അപ്പൊ പിന്നെ ഞമ്മക്ക് പേടിക്കാതെ തിന്നാലോ ഇണ്ടാക്കും ചെയ്യാ
ആണ് അച്ചാറിടാതെ തന്നെ മൊളക്പൊടിയും.. ഉപ്പൊക്കെ ഇട്ട് കഴിക്കുന്നെ സെറ്റല്ലേ? ഉം
മാങ്ങണ്ടെങ്കി അത് ഇണ്ടാക്ക ചാമ്പക്ക ഇല്ല പിന്നെ ഒക്കെ കഴിച്ചിട്ടന്നെ കൊറെയായി. ഉം അടുത്തൊന്നും കഴിച്ചിട്ടില്ല. ആഹ് അവിടെണ്ടോ എല്ലാതും?
ഇവടെ വീട്ടിലില്ല എനിക്ക് ക്ലാസുള്ളടുത്ത് ഒരു അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു അവിടെ പോ പോയി അങ്ങനെ കഴിക്കും ഫ്രണ്ട്സൊക്കെ ഒണ്ടായിരുന്നു
എന്താ പഠിക്കാണ്
ഇപ്പ ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് പോണ്.
എങ്ങ് എങ്ങനെ?
ടൈപ്പറൈറ്റിങ്.
അതെങ്ങനെ? പോയിട്ട് ഇല്ലെ ഞാൻ ഇതരെ കേട്ടിട്ടില്ല അഹ്
രാവിലെ ക്ലാസ് അതിന്റെ
ആ ക്ലാസ്സിന് അങ്ങനെ ക്ലാസ്സ് ടൈപ്പ് റൈറ്റിംഗന്നല്ലേ പറഞ്ഞെ. ആഹ ഞൻ ആദ്യയിട്ട് കേക്ക
ഉം ഉണ്ട് അതിനകത്ത് നമ്മള് സ്റ്റീൽടിപ്പിക്കുന്നു അങ്ങനെ
ഉ ഞമ്മക്കൊരിത് തന്നാല് അത് ടൈപ്പ് യ്ത് വിടെ
ആ അത് തന്നെ അത് തന്നെ ഇപ്പൊ ഒരു ഫോംമരും അത് നമ്മൾ ടൈപ്പെയ്യണം
ആ അതിന് നിന്നിട്ട് എവിടുന്ന എങ്ങനെയാ ജോലിട്ടാ.
അത് നമ്മടെ ഈ കോടതികളിലൊക്കെ ഈ ഗവൺമെന്റ് ഓ.. അങ്ങനെയൊക്കെ അടിക്കന്ന് കോടതികളല്ലേ. ഈ കച്ചേരിയില് അങ്ങനെക്കെള്ള അയിന്റെ ഒരു കോച്ച.. ച്ചിങ്ങണ്ട് അതിന് നമ്മൾ പോണം ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സാം കഴിഞ്ഞിട്ട്
ഉം അല്ല അയ് നിന്നിട്ട് എത്ര വരെ പഠിക്കണം.
ഇത് ടൈപ്പ് റൈറ്റിംഗ കഴിഞ്ഞിട്ട് പിന്നെ. ടൈപ്പ് ററ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടറിൽ സ്പീഡടുപ്പിക്കും അതിന്റെ.. എക്സാം കഴിഞ്ഞാല് പിന്നെ ഹയർുണ്ട് ഇതിന്റെന്നെ പിന്നെ ഞാൻ പഠിക്ക.. ലോവറാ ആഹ ഉണ്ട്ണ്ട്
കേട്ടപ്പ സിമ്പിളായി തോന്നി
ആഹ എന്റെ ഒരു കൂട്ടുകാരിയേ ആണാണ് എന്റെ ഒരു.. കൂട്ടുകാരി ഇത് പഠിക്കാൻ പോയും അപ്പൊ അവളുടെ കൂടെ ഞാൻ ഒരു.. ഇൻ പോ അപ്പൊ അവളൊരു ന്നടിക്കുന്നു കണ്ടപ്പോ എനിക്കൊരാകാംക്ഷ അങ്ങനെ പോയി ചേർന്ന് ആണാണ്
ആഹ ഏ ഹ അപ്പ എന്ത് കഴിഞ്ഞിട്ട് ഇപ്പ അയിന് പോയി പ്ലസ് ടു കയിഞ്ഞിട്ടോ
ഡിഗ്രി ചെയ്തൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ വൈകിട്ട് പോവുയിരുന്ന ഡീ വേണ്ട അയ്ന് പ്ലസ് റ്റു കഴിഞ്ഞ മതി പ്ലസ് ടു കഴിഞ്ഞ കൊറെ പിള്ളേർ വരുന്നുണ്ട്
ആഹ ആഹ
ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വൈകിട്ട് പോകുവായിരുന്നു അവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വൈകിട്ട് പോയി അടിച്ചിട്ട് പോവായിരുന്നു പിന്നെ ശനി ഞായറും പോകും
ഉ പഠിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലെ എങ്ങനെങ്ക ടൈപ്പ് ചെയ്ത് ഇതാക്കലേക്കാരം
കുട്ടി വന്ന് പഠിക്കാനായിട്ട് ഒന്നുമില്ല നമ്മൾ അവിടെ നിന്ന് ടൈപ്പ് ചെയ്യുന്നു അവര് ഫോം തരും അത് സോഫ അല്ലാെ വീട്ടിൽ വന്ന് പഠിക്കണം അങ്ങനൊന്നല്ല സ്പീഡ ആയാ മതി എങ്ങനെും
ഉം
ഉച്ചക്ക് രാത്രിയിലെന്താ ഫുഡ്
ബീഫല്ലെ രണ്ടു നേരത്ത്ക്ക് ഒരുമിച്ചങ് വെക്കും ആഹ് ചോറെന്നെ വടെ പിന്നെല്ലാരും ചോറെന്നെ കഴിക്ക
പ്പാത്തി അങ്ങനെക്കെ
ആഹ് എല്ലാരും ചപ്പാത്യെന്നെ ആഹ് ന്ന്ട്ട്
ആ ചായൊക്കെ കുട്ട്യാള് സ്കൂള്ട്ട് വെന്ന്ട്ടങ്ങനെ ഇണ്ടാക്കി അങ്ങനെ കുടിക്കും ഉം
രാവിലേം വൈകീട്ടും ചായുടിക്കാറുണ്ടോ
രാവിലെ
രാവിലേം വൈകീട്ടും ചായ കുടിക്കാറുണ്ടോ
ആഹ് രാവിലെ കുടിക്കും ഇൻക്ക് വെയ്ന്നാരത്തെ അത്യാവശ്യോന്നുല്ല രാവിലെ കുടിക്കും രാവിലെ കടിണ്ടെങ്കി അല്ലാതെ വെറ്തെ ചായ കുടിക്ക്ണ പണിയൊന്നുല്ല കടിണ്ടെങ്കി ചായ കുടിക്കും അത്രേ ഉള്ളു കടീക്ക്ങ്ങനെ രാവിലെ ചപ്പാത്തി ണ്ടാക്കി ചപ്പാത്തീം ചെറുപയറും
ആ അത് ചപ്പാത്തിടെ കൂടെ കയ് ചെറുപയറ്
ആഹ് കറി ചപ് ചെറുപയറ് അല്ല കറിയെന്നെ
ണ്ടാക്കും
അത് ചെറുപയറ് വേവിച്ചിട്ട് ഉപ്പ്ട്ട്ട്ട് വേവിക്ക ന്ന്ട്ട് പിന്നെ ഉള്ളീം തക്കാളീം ഇതൊക്കെ വാട്ടി മഞ്ഞളും മൊളകും മല്ലിം ഉം ന്ന്ട്ടങ്ങനെ ഇതയ്ക്ക്ട ഇല്ല തേങ്ങ ചേർക്കൂല ഞമ്മള് കടലക്കറി ക്കെ ണ്ടാക്കണമാതിരിന്നെ തേങ്ങരക്കൂല്ലാന്നൊള്ളു ന്ന്ട്ടത് താളിക്ക ഉം
ഞാൻ ത് ആദ്യായിട്ട ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നെ
ആഹ് വെള്ളപ്പയറും ണ്ടാക്കോലോ ചപ്പാത്തിന്റെ കൂടെ നിങ്ങളെന്താണ്ട ണ്ടാക്കലപ്പൊ
ഇല്ലല്ല ഞങ്ങള് ചപ്പാത്തിടെ കൂടെ ചിക്കനോ അല്ലെങ്കി പിന്നെ കടല കറി മുട്ടക്കറി അങ്ങനെയൊക്കെ പയറ് കറി ഇപ്പൊ കേക്ക്വ
ആഹ് ഇവടെക്കെ കുട്ട്യാക്കും നല്ല ഇഷ്ടാണത് നല്ല സാനും അല്ലേ ചെറുപയറും ഉം മൊളപ്പിച്ചിട്ടൊക്കെ കഴിക്കണം പറയും എല്ലാരും അതാണ് ഏറ്റവും നല്ലത് ഉം ഉം ആഹ് ഞാൻ ഇതുവരെ കഴിച്ചോക്കീട്ടില്ലതൊന്നും കേക്കും തിന്നും തോന്ന്ണൊന്നുല്ല കേട്ടിട്ട് അങ്ങനെ ണ്ടതൊന്നും പോവൂല
അ.
ആ ടൈപ്പ് സാനങ്ങളും ആഹ്‌ പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ ആര് ഞാനോ
ആഹ്
ഏയ് മ്ഹ് ഇപ്പ പൊറ ത്തെറങ്ങാൻ പേടിയാ പൊറത്തെറങ്ങിയങ്ങനെ ശീലല്ല മ്ഹ് ഉം
കൊണ്ടരോ അതോ? മാർക്കറ്റിൽ പോയാണോ വാങ്ങുന്നെ
അല്ല മീൻകാര് ഇതിയേ വരും മീന് എറ ച്ചിയൊക്കെ ഇതിയെ കൊടുന്നരും
ആഹ്
ഉം ഒക്കെ ഇറച്ചി വിളിച്ച് പറഞ്ഞാ കൊണ്ട് വരും മീൻകാര് പിന്നെ ഡെയ്‌ലി രാവിലെ വരുന്നേല്ലേ ഒര് ആറര ഏഴ് മണിയാകുമ്പത്തിന് മീൻകാര് ഇവിടെത്തും അതുകൊണ്ട് കൊഴപ്പല്ല ഇപ്പ പിന്നെ പച്ചക്കറിയും ഒക്കെ വണ്ടികളിൽ കൂടി വരൊല്ലോ
ആഹ് ആഹ്
മ്ഹ് അവിടെത്തന്നെ അയിനൊന്നും പൊറത്തു പോവേണ്ട ആവശ്യല്ല പിന്നെ ഇബ്ടെ വാപ്പണ്ട് വാപ്പ പൊറത്ത്ന്ന് കൊണ്ട് രും ഉം ഇമ്മേം പോവും ഞാന് ഓലെ പിന്നാലൊക്കെ പോവും അല്ലാതെ എനിക്ക് കടയിൽ പോയി അങ്ങനെ സാധനങ്ങള് വേടിക്കാനോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല
കിട്ട്യോ
ഇല്ലേ വണ്ടിയൊന്നും ഓടിക്കൂല പഠിക്കണം വി ചാരിക്ക്ണ്ട് നമ്മടെ ആവശ്യ ശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓള് വേറെ ആരേം വിളിച്ചാൻ നിക്കണ്ടേ അപ്പോ ഏയ് സഹിക്കന്നേ ഞാന് ഹോസ് റ്റലിൽ നിന്നേർന്നു ഹോസ്റ്റലിൽ നിന്നേർന്നേ ആഹ് ഇവിടെ അങ്ങന ഇണ്ടോന്നും ഇല്ല ഉം അപ്പൊ അതൊന്നും അങ്ങനെ അറിയില്ല
ഓക്കെ.
ഉം എന്നാ ഓക്കെ
ഓക്കെ
മ്ഹ്